കേൾക്ക്ണ്ടാ.
ആ കേൾക്ക്ന്ന്ണ്ട്.
ആ സുഖാണ്.
ഏ
എന്താ ആട്ടന്
ഉ മക്കൾക്ക് ഫു് സ്കൂള വിട്ടന്നതാണ് അപ്പൊ ഫുഡ് കൊടുക്കരുന്നു
അതെ കൊ എന്ത ഇണ്ടാക്കി കൊടുത്ത്
എന്താ നൈറ്റായിട്ട് ബ കടിട്ടക്ക പത്ത സമോസ കട്ടന്നക്ക
ആഹ
ഓ
എത്രയിലാ മക്കള് പഠിക്കുന്നെ?
മക്കള് നാലില് പിന്നെ ഒരാള് യു കെ ജിയില് പിന്നെ മോള് ചെറുതാണ് രണ്ട് വയസായിട്ടുള്ളൂ.
ആഹ് ഇക്ക് മൂന്നാളാണ്, മൂത്താള് എട്ടില് മ് രണ്ടാമത്തെ ആള് മൂന്നില്, ചെർതിനെപ്പ എൽ കെ ജി ചേർത്ത്.
ഓഹോ
ഉം പണികളൊക്കെ കഴിഞ്ഞോ?
ആഹ് പണികളൊക്കെ കഴിഞ്ഞു.
ഉം എന്താ കൂട്ടാ വെച്ച്?
ഏഹ് ന്ന് മത്തി മുളകിട്ടതും മത്തി പൊരിച്ചതും.
ഏഹ്
പയറുപ്പേരി ബീട്രൂട്ട് ഉപ്പേരി ഒക്കെയാരുന്നു. നിങ്ങൾക്ക് എന്തേര്ന്നു ന്ന്?
ഞാന് വെണ്ടക്ക കറി വെച്. പിന്നെ വത്തല മീന് ണ്ടായിരുന്നു അത് പൊരിച്ച് പിന്നെ വപ്പടൊ അ ച്ചാറും പ്പേരിയൊക്കെ.
ഓഹ് അഹ്
പിന്നെ ചായ ടിച്ചോ?
ഇല്ല ചായുട്ച്ചിട്ടില്ല മക്കക് ചായൊടുത്തിട്ടോള്ളൂ. മക്കളെ ചായുടിയ്ഞ്ഞിട്ട്
ആഹ് വീട്ടിലാരൊക്കെള്ളേ?
വീട്ടില് ഉമ്മി പ്പി കണ്ട്.
എല്ലാരുണ്ടോ?
ആഹ് എല്ലാരുണ്ട്
ഉം ഹസ്ബന്റ്ന് എന്താ പണി?
ഹസ്ബൻഡ് വിദേശത്താ
അതെ കൊറേ ആയോ പോയിട്ട്?
ഇല്ല പോയിട്ട്പ്പൊ അഞ്ചു മാസായ്ട്ടൊള്ളു.
ആഹ്
നിങ്ങളെ ഹസ്ബന്റ് എടേണ് നാ
വെ നാട്ടിലെന്നെണഹ്.
ഓഹ്
ഓര് പിന്നെ ഡ്രൈവറായി പോവ് വണ്ടിയിലെ ഡ്രൈവർായിട്ട് പോവാണ്.
ആഹ്
ഉം വൈകുന്നേരത്തെന്താ പണിക്കുട്ടി ആ എന്താ തൊണ്ട പാറിയമാരി
ആ
ഉം അലർജിടെത്ണ്ട് അത് കാരണം
ആ ഞങ്ങക്ക് വടൊക്കെ നല്ല തൊണ്ട പനിം ജലദോഷം ഒക്കെണ് എല്ലാര്ക്കും
ആ ഇപ്പ ഒരാൾക്ക് ഇണ്ടായാ മതിയല്ലോ
ആഹാ എല്ലാർക്കും ണ്ടാവും
പിന്നെ വേറെന്തൊക്കെ
ങ്ങള് നോവലായിറ്റെന്തെങ്കിലും വായിക്കോ
ഞാനിങ്ങന ഈ ഫോണിലൊക്ക ഇങ്ങന വെ വെരലി വെര്ല്ണ്ട അങ്ങനൊക്ക ഞാൻ വായിക്കല്ണ്ട് ഇൻക്ക് ഇഷ്ട്ടാണ് വായിക്ക്ണത്
ആ ഇൻക്കിഷ്ടാണ് ഞാന് ഞാന്പ്പോ ഇങ്ങനെ മംഗ ളം, മനോരമ അങ്ങനൊക്കെ വേടിച്ചിട്ട് അങ്ങനെ വായിക്കും
ആ ഞാനങ്ങനെ പുസ്തകങ്ങളങ്ങനെ വായിക്കലില്ല ഞാനിങ്ങനെ ഫോണിലൊ ക്കെ ഞാനീ മറ്റേ വേറെ ഗ്രൂപ്പിലൊക്ക ഒണ്ടാവും അപ്പൊ അയിലൊക്കെ ഇങ്ങനെ ഓരോന്ന് വെരലിങ്ങനെ അങ്ങനെ തുടർച്ചായിട്ട് ഇങ്ങനെ വെരലുണ്ട് അതൊ ക്ക അങ്ങനെ വായിക്കു
ഓ
ഉം
ഞാനും ഇങ്ങനെ തന്നെ ഞാനും ഇങ്ങന മ മംഗളം മനോരമ പിന്നെ ഈ ഞാനിപ്പ വേടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ വായിക്കും ഒഴിവുള്ള സമയത്ത് ഫുള്ളും വായിക്കൂല പക്ഷെ മക്കളപ്പൊത്തിന് ഇതാവും തെരക്കൂലല്ലേ അപ്പൊ വ വല്ലാതെ വായി താനോ അന് സമയം കിട്ടൂല അങ്ങനൊക്കെയാണ്
എങ്ങനെ കുക്കിംഗ് ഒക്കെ അറിയില്ലേ
ഏ കുക്കിംഗ് ഒക്കെ അറിയാം
ഉം വല്ലാതെ ഉണ്ടാക്കൂല ആക്കും അറിയാം ആഹ് അല്ലാതെ ഉണ്ടാക്കും അറിയാം
ആഹ് ഞാനിപ്പോ യൂട്യൂബിലൊക്കിട്ട് കേക്ക് അങ്ങനത്തൊക്കെ ഇണ്ടാക്കും
ഉം
ആഹ്
മറ്റേ എന്താ എന്താേ വേ എന്തേലും പരിപാടി ഉണ്ടോ വേറെ എന്തേലും പരിപാടി ഉണ്ടോ എന്തേലും വ് ചെയ്യണ്ടോ വർക്ക് എന്തേലും ജോലി ചെയ്യണ്ടാ
ഇല്ല വർക്കൊന്നും ചെയ്യുന്നില്ല മക്കളൊക്കെ ഒന്ന് കൊറച്ച് വലുതാവട്ട് എന്നിട്ട് എന്തെങ്കിലും നോക്കണം ചിട്ട ആ ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ട് വരെ കൊഴപ്പായി പോയിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ ഒന്നും തായിട്ടില്ല മെയിന്റ് ചെയ്തിട്ടില്ല
ആഹ്
പിന്നെപ്പ ഇനി എങ്ങനെ ആയാലും മക്കളൊക്കെ കൊറച്ച് വലുതാവട്ടെ അല്ലാതെ പഠിച്ചിട്ട് കാര്യ ഇല്ലല്ലോ കുട്ടികൾക്ക് അന്നെ പഠിക്കാന് എഴുതാനു ഒക്ക ഇണ്ടാവൂലോ
ക്ക് പറഞ്ഞ് കൊടുക്കുമ്പോ നമ്മള് അതിന്റെ ഇടേൽ കൂടെ നട
ആഹ് ഞമ്മള പഠിപ്പും കാര്യൊക്കെ നമ്മക്കും നിങ്ങളെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഞാനൊന്നും ചെയ്യണില്ല
ഏഹ്
ഞാനൊന്നും ചെയ്യണില്ല
ആഹ്
ഹലോ ഞാന് ഇല്ല ഞാൻ താല്പ ഞാനിപ്പ ഇങ്ങട് ഫ്രീ ആയിട്ടുള്ളു ഞാൻ കുട്ടി ചെറുതൊക്കല്ലേരുന്നു അപ്പൊ ഓന് ഓന്റെ പിന്നാലെ അങ്ങനെ പായലും നടക്കലും വീട്ട അ
ആഹ ആഹ എന്തെങ്കിലും നമുക്ക് നോക്കി പിെ ഞമ്മക്ക് വലിയ കാര്യങ്ങളൊക്കെ നടന്ന ചെയ്യും നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ആഹ നിങ്ങ എന്തെങ്കിലും നട്ട് വളർച്ച അങ്ങനെ ചെയ്യോ
മട്ട പാർഥ ഏ ഞാ ഞാന് അങ്ങനെ പച്ചക്കറി അയൊന്നും ഇങ്ങനെ ഉണ്ടാക്കും അങ്ങനെ ഒന്നും വലിയ ലെവലിലൊന്നും ഉണ്ടാക്കന്നില്ല
ആഹ ഇങ്ങനെ പച്ചക്കറികള് ഫ്രൂട്്സ് എനക്ക് അങ്ങനെയൊക്കെ നട്ടു വളർത്തലൊക്കെ ആ-
ഏയ് ഉണ്ടാക്കിട്ടൊന്നും ഇല്ല
ആ ഞാന ഉണ്ടാക്കലുണ്ട് കേട്ടോ ഞാനിങ്ങനെ വഴുതനങ്ങായിട്ട് പിന്നെ പയറ് അങ്ങനെ വിത്തൊക്കെ ഇട്ട കണ്ട-
സാധാരണ ഇങ്ങനെ ചെരുപ്പ് ഇട്ടോ എന്താരന്ന്
ഏ ഞാനീ മഴക്കാറിന് മുൻപ് ഞാനീ പയറ്, വിത്തൊക്കെ ഉണ്ടാവലേ
ആഹ ആഹ് ആഹ
ആഹ്തത്തമാട്ട ചെയ്യലൊക്കെ ഉണ്ട് പിന്നെ വഴുതനങ്ങ് അങ്ങനെയൊക്കെ ഇണ്ടാക്കും
ആഒക്കെ ഉണ്ടാക്കും ഇല്ലേ ഇണ്ടാവലുണ്ടോ
അ
ഉണ്ടാവൽ ഉണ്ടാവലുണ്ടാവും
ആഹ ഉണ്ടാവലുണ്ട് കൊറച്ചൊക്കെ ഇപ്പ മഴ പെയതപ്പ ഇങ്ങനെ- വളരുന്നു വരുന്നുണ്ട്
ആഹ ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാവും ഇ്ടൊക്കെ തന്നെയാണ് ഉണ്ട ഇഷ്ടൊക്കെ തന്നെയാണ് എന്റെ മകനാ എന്ത- ഉണ്ടായി വരുമ്പോത്തേ അത് പൊട്ടിച്ചിട്ടിട്ടുണ്ടാവും
ആഹ ഇവിടെ അങ്ങനെ തന്നെയാണ് പൊട്ടിച്ചു പൊട്ടിച്ചിട്ടുണ്ടാവും
ആഹ ഇപ്പ ഞാനിപ്പ ഇതുവാര ഒന്നും ഞാൻ ഉണ്ടാക്കില്ലപ്പൊ കൊറച്ച് വെലുതായതല്ലേ ഞാനിപ്പോ കാടെന്നു ചെടി ചട്ടിയൊക്ക വാങ്ങിച്ചു എന്താക്ക അ ഓരോ പൂവ്വരുമ്പോത്തിന് ഓരോ പൊട്ടിച്ചിട്ട് ഓനത് ശരിയാക്കിട്ടുണ്ടവും
ആഹ
ഉം അങ്ങനെ
ആഹ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടിയെങ്കിൽ നമുക്ക് ഇതായി എല്ലോ കിട്ടും ഞാന്
ആഹ അത മ്മ അത് എന്ത ഒന്ന കട്ടിയാലും ഞമ്മൾ ഉണ്ടാക്കിട്ട് മ്മക്ക് അത് വെക്കുമ്പോ നമ്മുക്കൊരു സന്തോഷമല്ലേ
ആഹ നമക്കരു സന്തോഷം പിന്നെ
ഭർത്താവ് എവിടെ അ നാട്ടിൽ തന്നെആ
അല്ല വിദേശത്ത് ആഹ
ഉ
പിന്നെ അവിടെ കാലാവസ്ഥ ഒക്കെ ഇങ്ങനെ മഴക്കൊക്കെ പെയ്യുന്നുണ്ടോ
മഴ ഇപ്പൊ ഒന്ന് നിന്നിക്കണ വൈകു നേരത്തെ സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ കൊണ്ടിരുന്ന സമയത്തൊക്കെ നല്ല മഴായിരുന്നു
എല്ലാ മഴക്കാറായില്ലേ
ഉം
ഇപ്പ കാലാവസ്ഥയിട്ടേ നമക്ക് മിറ്റത്തേ ഇറങ്ങാനും കൂടി വെയ്യ അടിച്ചു വരാന് അങ്ങനൊന്നും വെയിക്കുന്നില്ല
നാഴുണ്ട്ല്ലേ
ആഹ മഴ അതുകൊണ്ട്ിങ്ങനെ ഇലകളൊക്കെ ഒതാവല്ലേ
ആന്നെ
ആഹ അപ്പൊ മറ്റച്ച വരൻൊന്നും പറ്റൂല്ലന്ന് പറ
മറ്റേ മരങ്ങളൊക്കെ ഉണ്ടോ നാല് പുറത്ത് കച്ചറം ഉണ്ടായിോ ഇലകളൊക്കെ ഉണ്ടായിരണ്ടോ മുറ്റ
ഏ ഉണ്ട് നല്ല എല ഉണ്ടാവും ഞങ്ങൾക്ക് രണ്ട് ഭാത്താണ് ഇട പക്കളിന്റെ ഭാഗത്തുണ്ടാവും പിന്നെ കൊലായിന്റെ ഭാഗത്തുണ്ടാവും എല്ലാ നല്ല കച്ച ഇന്താണ്ട അവര് ഇല ഇങ്ങനെ വഴക്കും
ഇവിടെക്ക് വലിയ മരം ഇല്ലാത്ത കൊണ്ട് വല്ിയ കുഴപ്പില്ല പിന്നെ മുന്നില് മറ്റ മെറ്റലിട്ട കാരണം മെറ്റലിടാ ഇത്തെ ഭാഗത്തൊക്കെ കൊറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ വന്നക്കണ്
ആഹ
മറ്റേ വല്ലാതൊന്നും ഉ ഇല്ല എന്നാലും ഉ അടച്ച് ചെലപ്പ ഞൻ അടിച്ചു വരില്ല ചെിലപ്പം അടിച്ച ഓരും
ആഹ
എന്നാലും വല്ിയൊരു ങ്ങ ഇല്ലാത്തോണ്ട് വലിയ കൊഴപ്പില്ല ഞങ്ങള് സ്ഥലമൊക്കെ വാങ്ങീട്ട് ഇപ്പൊ വരെ വെച്ചതാണ് അപ്പൊ പിന്നെ മരങ്ങളൊന്നും വല്ലാതില്ലമ പഴയ ഇതൊക്കെയാണെച്ച നമ്മൾ കൊറെ മുന്നേ വെച്ചുണ്ടാക്കിയിട്ടുണ്ടാവല്ലോ
ആഹ
ഇതിപ്പോ മരങ്ങളൊക്കെ വെക്കണള്ളു
ആഹ
അത് കാരണം അങ്ങനെ വരിട്ടുള്ളു
നിങ്ങ എത്രായി കോള് ചെയ്തിട്ട് എത്ര ആൾക്കാരായി കോൾ ചെയ്ട്ടോ
അത് ഇതില് പറയാൻ പറ്റില്ലല്ലോ
ആ ഞമ്മളൊപ്പ പറയാലോ പോയി ചെയ്തത് എത്ര ഉണെന്ന് പറയാലോക്കെ കുഴപ്പൊന്നില്ല
ഇതിന് ഇതിനെ പറ്റിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുവോ
നമ്മൾ കോള് ചെയ്തത് എന്ന ഓക്കെട്ടാ എന്ന കഴിഞ്ഞിട്ടോ പത്ത് മണി പത്തായി ഓക്കെ ഓക്കെ